ഓ ഉം എന്തടുക്കന്ന് സുഖമാണോ ഹലോ സുഖയിട്ട് ഇരിക്കുന്നു ഉം ഹ് ഹ് ആ കേക്കാൻ പറ്റുന്നുണ്ട് കേക്കാൻ പറ്റുന്നുണ്ട്. ആഹ എന്താ വൈകിട്ട് വൈകിട്ട് എന്താ പരിപാടി മോഹൻലാല് ചോദിക്ക
വൈ ഇതുവരെ വൈകിട്ടത്തേക്ക് പരിപാടിയൊന്നും ആയിട്ടില്ല ഇവിടെ ഏ ന്റെ ഒരു എന്തെങ്കിലും ഒരു കഴിക്കണം ഉം എന്തെങ്കിലും ഒന്ന് കഴിക്കാനള്ള പക്ഷെ ആ പക്ഷെ ഇവിടെ ടാ ഇപ്പൊ ഒന്നുംല്ല ഹ് ഹ് ശെരിയാക്കാനും ഒന്നു
ഞാന് ഇപ്പം ആ ഇവിടെയും ഒന്നും ശരിയാ ക്കാനായിട്ടൊന്നും ഇഇല്ലാത്തോണ്ട് ഞൻ ചോദ പയറ് ചെറിയ പയറില്ലേ പച്ചപ്പയറ് ഞാൻ ചോദിച് അത് പുഴുങ്ങി തരട്ടെ അങ്ങനെ പുഴുങ്ങിയൊന്നും തിന്നുന്ന ആളുകളല്ല.
ആളകളല്ല ഹ ഹ അതാ ഇവിടെ അങ്ങനെ
ആഹ് ഞാൻ എന്നാലും ഇവിടെ കളിക്കാൻ ഒരു കുട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ചോദിച്ചപ്പം ഞ്ഞം ആഹ് ആ എന്നു മൂളിയെ ഉള്ളൂ വേറൊന്നും പറഞ്ഞില്ല ആ എന്ന് മൂളി അപ്പൊ ഇനി ഇനി ശരിയാക്കി കൊടുക്കുമ്പോ പറയു എനിക്ക് ത് വേണ്ടാന്ന്.
ഇവിടെ ഇവിടെ ഉള്ള ആളും ഏത്തക്കെയും പഴവും ഒന്നും കഴിക്കത്തില്ല പിന്നെ നമ്മള് ഏത്തക്കാ പൊരിച്ചത് അതായത് വാഴക്ക
ആആ
അപ്പൊ ആണെങ്കില ഒന്ന് കഴിക്കും. അല്ലാതെ ഏത്തക്ക കഴിക്കത്തില്ല പഴം കഴിക്കത്തില്ല. ഫ്രൂട്ടസ് ഒന്നും കഴിക്കത്തില്ല അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാ
ഇവിടെ വാഴക്കപ്പം കഴിക്കുന്നത് എങ്ങനാന്നറിയാവോ അതിന്റെ തൊലി ഇല്ലേ അതിന്റെ തൊലി മാത്രം പിച്ചി തിന്നിട്. രും എനിക്കാണെങ്കിഅങ്ങനെ തിന്നുന്നത് തൊലി ഇല്ലാതെ പയംപൊരി തിന്നുന്നത് എനികഷ്ടവ ല്ല.
ഉം
ഞാനൊക്കെ വഴക്ക് പറ യും ഞാൻ പറഞ് നിങ്ങൾ തിന്നില്ലെങ്കി തിന്നാ തിരുന്നാ പോരെ ഇങ്ങനെ തിരന്നുന്നത് എന്തിനാണ് ചോദിക്കും
ആഹ് ഇവിടെ പിന്നെ ഏത്തക്ക അല്ലാതെ തിന്നുണ്ട് നമ്മള് ഞാൻ എന്തൊക്കെ ഞാനാണെങ്കിൽ, ത്തേക്ക് ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ജാറിനഅതിട്ടു അടിച്ച് പാലകോഓയിച്ചി ഒരു ദിവസം കൊടുത്ത്
ഉം ഉം ഉം.
പക്ഷെ അത് അവം കണ്ട് പിടിച്ച് അവൻ ഇന്റെ എട്ത്ത് പറഞ്ഞ് ഇത് ഏത്തക്ക അല്ലെ ഇതെനിക്ക് വേണ്ടാ എന്ന് പറാ അവൻ എങ്ങനെങ്കിലും കണ്ടുപിടികും നമ്മള ആ ഏത്തക്കേട രുചി അറിയാതിരിക്കാനുള്ള പാൽ ഒക്കെ ഒഴി കുറച്ചു പഞ്ചസാരൊക്കെ ഇട്ടൊക്കെ കൊടുത്ത പക്ഷെ അവനത് കഴിക്കുമ്പോ അറിയ അത്എത്താ ക്ക. ആണന്നറിയോ കളിക്കത്തില്ലേ
ആഹ ചുഓ കുഞ്ഞുങ്ങളല്ലേ ചിലർ കുഞ്ഞ്ങ്ങൾക്ക് മണത്തൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റും അപ്പം ചെലപ്പോ ഒര് പക്ഷെ ഇങ്ങനെ ചെയ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞയാ ഇങ്ങന ഏത്തക്ക അടിച്ചിട്ട്. നമ്മളിപ്പ ചക്ക അടിച്ച് അടയാക്കത്തില്ലേ, അതുപോലെ ഏത്തക ഒക്കേകൂടെ അടിച്ച് ഒന്ന ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാ എന്താലും
ആഹ് അതെ ഏത്തക്ക്യാ ഇയാള് എന്താ പ്രശ്നംന്ന് വെച്ചാ ആഹാരം ഈ ഒരുവിധപ്പെട്ട ആഹാരങ്ങൾ കഴിക്കാൻ ഭയങ്കര പട അതാ നമുക്ക് കാര്യം ഇപ്പഴന്ന് പറയുമ്പോ ഈ വളരുന്ന സമയമല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും എന്തെ ങ്കിലും നല്ലത് കഴിക്കട്ടെ എന്ന് വെച്ചാണ് ഇതേപോലെ പയർ കൊടുക്കുന്നത് അപ്പൊ അതൊന്നും കഴിക്കത്തി പയറൊന്നും വേണ്ടാ പിന്നെ ഈ എന്തോ ഓയിലൊക്കെ ഒത്തിരി അടങ്ങിയ എന്തെങ്കിലും വറുത്തതോ, പൊരിച്ചതോ, ആ അതൊക്കെയാണ് ഇഷ്ടം.
ഇവിടെ പനമ്മള് കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പയർ ഇങ്ങനെ തോർത്തിയൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോ കഴി ഇവന്മാർ അങ്ങനെയൊക്കെ പയർ കഴിക്കും. അല്ലാതെ ഈ ഇങ്ങനെ ഞാനിപ്പോ ഒന്ന് ചോദിച്ചു നോക്കിയതാ കാരണം നമ്മുടെ വീട്ടിൽ വേറെ ഒന്നും ഇല്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ എന്തേലും ശരിയാക്കി കൊടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയതാ. അപ്പം മൂളിയട്ടുണ്ട് ഇനി എന്തുവാന്ന അറിയത്തില്ല. റെഡി ആയി കിട്ടുമ്പോത്തേക്കും ഉം പിന്നെ ന്ന് കൊറച്ച് അവ ലുണ്ടായിരുന്നു. പിന്നെ അവലിന്റെ കാര്യം ഞാൻ വിചാരിച്ചപ്പോ വിചാരിച്ച് നി തേങ്ങാ തി രങ്ങണം ശർക്ക ക്കര തിരുങ്ങണം മതൊക്കെ ആവുമ്പോ മെനക്കേട്.
ഉം
അങ്ങന കരുതിയിരിക്കുവ ഹ് ഹ് മഴയൊക്കെ ഉണ്ടോ അവിടെ എങ്ങനാ
ആഹ ഇവിടെ നല്ല രീതിയിൽ മഴയുണ്ട്.
ഉം ഉം ഉം
ഉം
ഉം ഇവിടെ ഇപ്പം ഒരു ആ ഒരുവിധം മഴയൊക്കെ തോർന്ന് തീർന്നില്ല എന്നും പറഞ്ഞ നമുക്ക് തുണിയെടുത്ത വെളിയിൽ ഇടാൻ പറ്റത്തി ത്ത രീതിൽ ഒരു മഴയൊക്കെ പെയ്തിങ്ങനെ ഇരിക്കവാ ചാറുന്നുണ്ട് നല്ല രീതിയില്. ഉം പിന്നെ
ആഹ് കേൾക്കാം കേക്കാം
ആ ഓക്കേ അപ്പൊ ഈ സ്കൂളില്ലാത്ത ടൈമിൽ മോനെങ്ങനാ അടുത്ത ട്ത്ത വീട്ടിലൊക്കെ കളിക്കാനൊക്കെ പോകോ?
നമുക്ക് ഇവിടെ അങ്ങനെ ഒരു കൊച്ചു ഒരു മോന്റെ പ്രായത്തിലുള്ള ഒരാൾ മാ ത്രേ ഉള്ളൂ നമ്മുടെ വീടിന്റെ അടു അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് പിള്ളാര് കുട്ടികളൊന്നും ഇല്ല ഇവിടെ. ഇയൊക്കെ കളിക്കാനായിട്ട് ആ അപ്പൊ ഇവർ രണ്ടു പേർക്കും അയാളും സ്കൂളിൽ പോകുന്നുണ്ട് അപ്പൊ രണ്ടു പേർക്ക് ശനിയോ ഞായറാഴ്ചോ ശനിയാഴ്ച ചിലപ്പോ ട്യൂഷൻ കാണും ആ ഞായറാഴ്ചയാണ് രണ്ടു പേരും കൂടെ കളിക്കാനൊക്കെ നി ക്കുന്നത്. അല്ലാതെ പിന്നെ നമുക്ക് ഇന്ന് ഇയാൾക്ക് ട്യൂഷൻ ഇല്ലായിരുന്നു ഇയാൾന്ന് വീട്ട് രാവിലെ തൊട്ട് വീട്ടിലുണ്ടായിരുന്നു. ആ അപ്പുറത്തെ മോന്.. എനിക്ക് തോന്നുന്ന്, വൈകിട്ട് ട്യൂഷൻ കാണുവായിരിക്കും.
രണ്ടു പേരും രണ്ട് സ്ഥലത്താണോ ട്യൂഷൻ? രണ്ട്
ആ.. രണ്ടു പേരും രണ്ട് സ്ഥലത്താ. യാള് രണ്ടുപേരും ഒരുമിച്ച് ചായിരുന്നു. പക്ഷെ, ഇയാക്ക് ആ അവിടെ ആയിട്ട് ഏ.. ഒത്തു പോവാാൻ പറ്റുന്നില്ല, അതുകൊണ്ടങ്ങ് അവിടെന്ന് മാറ്റി ഇപ്പൊ വേറെ ഒരു ട്യൂഷൻലാ. അ
ആഹ് ആഹ്. ഇവിടെ ഇപ്പം എനിക്ക് രണ്ട് പിള്ളേരാള്ളേ. ഒരു മൂത്ത മോനും ഇളയതും മോൻ തന്നെയാ.. ഉം. അപ്പൊ രണ്ടുപേരും ഇപ്പ ട്യൂഷന് പോന്നുണ്ട്. ഇളയാൾ അക്ഷരം പഠിക്കാനായിട്ട് പോന്നുണ്ട് ഉം, ഉം. മ്മ്
അക്ഷരൊക്കെ എന്നട്ട് പഠിക്കുവോ തുടങ്ങിയൊ? അതോ?
അക്ഷരം പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ.. ആദ്യത്തെ രണ്ടു ദിവസം കഴിഞ്ഞപ്പഴേ ത്തേക്കും ഹരി നമ്മളെ എഴുതി കാണിക്കുമായിരുന്നു. പക്ഷെ, മൂന്നാമത്തെ ദിവസം ഹരി എഴുതാ പറഞ്ഞപ്പഴത്തേക്ക്, ഇത് നമ്മളെഴുതി കാണിക്കത്തില്ല കേട്ടോ. നമ്മൾ എഴുതാൻ പറയുമ്പോ പറയും എനിക്ക് ഇപ്പൊ സമയല്യ, ഞാൻ രാത്രില്ലേ എഴുതത്തൊളൂ, അമ്മയ്ക്ക് എന്താ? എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അവിടെ, അവിടുത്തെ ചേച്ചീനെ നമ്മള് ഒരൂസം നമ്മൾ ട്യൂഷന് കൊണ്ടാക്കാൻ നേരത്ത് ചെന്ന പുറകില് തന്നെ പോയി സ്ലൈറ്റ് എടുത്തിട്ട് ഹരി എഴുതി കാണിച്ച്. അപ്പൊ ഞാനും ആ ടെ ഒള്ളത് കൊണ്ട് ഞാൻ കണ്ട്, ഇവം ഹരിയെഴുതുന്നത്. പക്ഷെ ഹരി എഴുതുന്നതൊക്കെ ഭയങ്കരം ചിരി വരും കാരണം അത് ഹരിയാണെന്ന് ഹരിയെന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാകതൊള്ളൂ. അതായത്
അപ്പൊ ഇവരുടെ അങ്ങനെയായിരുന്നു., ആദ്യം എഴുത് എനിക്ക് ആദ്യത്തെ എഴുത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച്, ദൈവമേ എന്ന് വിചാരിച്ചതാ. പക്ഷെ, ഇപ്പൊ എഴുതി, എഴുതി, എഴുതി വന്ന് അവന് ഇപ്പ കൈ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്.
ആഹ്.. ആഹ്. ഇതിപ്പം ഹരിയുടെ വള്ളി, ഹരി ക്ക് നമ്മള് ഹീ എഴുതുമ്പോ വള്ളിയിടത്തില്ലേ! അതിപ്പോ മോൻ യ്യുന്നെ എങ്ങനാന്ന് വെച്ചാ, ആ രാ യുടെ മുകളിൽ ഒരു പൂജ്യം അങ്ങ് ഇടും. രാ യുടെ മോളിൽ ഒരു പൂജ്യം ഇട്ടിട്ട് ഇപ്പറത്തോട്ട് മാറ്റി വള്ളിയിടും. അപ്പൊ, നമ്മള് നോക്കുമ്പം ഹരി എഴുതുമ്പോ മൂന്ന് പൂജ്യം. അതായത്, രായുടെ മൊകളിൽ ഒരു പൂജ്യം, ഹാടെ ഇപ്പൊർത്ത് മാറ്റി രണ്ട് പൂജ്യം.
ഇങ്ങനെയൊക്കെയാണ് ആള് ഹരിയെഴുന്നത്. പിന്നെ, ഞാനും വിചാരിച്ചു എങ്കി എങ്കിലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്കും, മോനേ.. അങ്ങനെയല്ല ഇങ്ങനെയാണ് എഴുതണ്ടേന്ന്. പക്ഷെ ഇവൻ പിന്നെയും, ഇത് തന്നാ ചെയ്യുന്നത്.
ഉം
അയ്യോ! അങ്ങനെ. പിന്നെ, അത് കഴിഞ്ഞിട്ട് ചെ അവിടുത്തെ പഠിപ്പിക്കുന്ന ചേച്ചി പറയുന്നത്‌ കേട്ട് ഹരി എഴുതി കാണിച്ച് കഴിഞ്ഞപ്പോ ശ്രീയും, കായും ഒക്കെ ആണെന്ന്. പക്ഷെ ന നമ്മൾ ഇതുവരെ ശ്രീയും കണ്ടില്ല, ഗായും കണ്ടിട്ടില്ല, ഹരി മാത്രമേ കണ്ടിട്ടുള്ളൂ.
പതുക്കെ, പതുക്കെ ശെരിയായി വരും.
ശെരി ആവുവായിരിക്കും, ആഹ്
ഉം. അപ്പൊ രണ്ട് പേർക്കും കൂടെ എത്ര രൂപയാ അവിടെ ട്യൂഷൻ ഫീസ്?
ഇവിടെ ട്യൂഷൻ ഫീസ് ആ മൂത്താക്ക് ഇതിന് മുമ്പ് മോൻ ഇളയാള് ചെല്ലുന്നതിന് മുമ്പ് നാന്നൂറ് രൂപ ആയിരുന്നു ഫീസ്
ആഹ്
ഇപ്പ ഇളയയാളും കൂടെ ഞാൻ വി വിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ മൂത്താക്ക് അയ്യായിരം രൂപ ഇളയാക്ക് നാലായിരം ചേന്ന് മൂത്താക്ക് അഞ്ഞൂറ് രൂപയും ഇളയാക്ക് നാന്നൂറ് രൂപയും അങ്ങനെ തൊള്ളായിരം രൂപ ആ അങ്ങനെ തൊള്ളായിരം രൂപ പിന്നിപ്പം മ മറ്റ ആള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും കൂടെ ആയത് കൊണ്ട്
ആഹ്
പൊതുവെ ഇപ്പൊ എല്ലായിടത്തും അഞ്ഞൂറ് അറുന്നൂറ് റേറ്റ് ഒക്കെയാ വാങ്ങിക്കുന്നതെ ഫീസിന് വാങ്ങിക്കുന്നതെ
ആഹ്
ഹലോ കേക്ക ആവോ ഉം ഇത് എല്ലാരും അഞ്ഞൂറ് അറുന്നൂറ് ആ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കും പിന്നെ അത് മാത്രല്ല നമുക്ക് ഈ സ്കൂളിൽ പഠത്തമില്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ മുതൽ ഒരു പത്ത് മണി തൊട്ട് ഒരു പത്തര തൊട്ട് ട്ട് നാലര വരെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസുണ്ട് അപ്പം നമ്മൾ ചോറും കൊടുത്ത് വിട്ടാ മതി ആഹ് ചോറ് കൊടുത്ത് വിടും ആഹ അപ്പൊ ആരായിരിക്കും നമുക്ക് ചോറ് കൊടുത്തു വിടാ വേണമെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് ചോറ് കൊടുത്തിട്ട് കൊണ്ടുപോകാം പിന്നെ നമുക്ക് വണ്ടി ഒന്നും അത്രയും ഓ ടിക്കാനുള്ള ബാലൻസ് ഇല്ലാത്തൊണ്ട് നമ്മള് രാവിലെ തന്നെ എണീ ചോറ് എങ്ങനെേലും വെക്കും അത്രയും രാവിലെ വെക്കുമ്പോ നമ്മുടെ ജോലി ഒഴിഞ്ഞ് കിട്ടുമല്ലോ
ആഹ് ആഹ്
അങ്ങനെ ചെയ്യും ഉ പിന്നെ
ഞ എ
അയ്യോ ഉ പറയണ്ട ഉ പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ
അതെന്നെ ഒത്തിരി താ
ആഹ അത് തന്നെ ഇനിയിപ്പം മൂ ഇള ആളും കൂടി സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേകൂടി ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരിക്കും ഉം ഉം പിന്നെ എങ്ങനെയാ ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ യാത്രയൊക്കെ പോകൻ ഇഷ്ടമാണോ
എനിക്ക് യാത്ര പോവാൻ ഇഷ്ടവാ പക്ഷെ എനിക്ക് ഒരുപാട് ദൂരം പോവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാര്യം വേറെന്നുമല്ല നമ്മളങ്ങ് കുഴയും ഞാൻ ഛർദിക്കും അല്ലെങ്കിൽ നമ്മളങ് കുഴയും പറ്റും പെട്ടെന്ന് തന്നെ അങ് കുഴയും അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ അങ് ഒരുപാട് ദൂരൊക്കെ പോകൻ അത്ര ഇഷ്ടമല്ല പിന്നെ ഇങ്ങനെ കൊറച്ച് ഇപ്പം നമ്മൾ ഇവിടെന്ന് ഒരു കൊല്ലത്തോട്ട് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളരു ദൂരം എനിക്കിഷ്ട ഇ്ട അല്ലാതെ എനിക്ക് അത്ര ഒത്തിരിയും ദൂരം ഇപ്പം നമ്മൾ ഈ വേറെ സംസ്ഥാനം ഉണ്ടല്ലോ വേറെ എടുത്തോട്ടൊക്കെ അങ്ങനെൊന്നും എനിക്കിഷ്ടമല്ല
ഞാനാണെങ്കില് അങ്ങനെ ഛർദ്ദിക്കാറില്ല ഞാന അങ്ങനെ ഛർദ്ദിക്കുന്നത് കുറവാ പക്ഷെ ഞാൻ ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്റെ എന്താ എന്റെരു എന്താ അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഡ്രസ്സ് എടുക്കാനായിട്ട് കുറ കൊറ ദൂരെയ പോയത് നമ്മുടെ നാട്ടിൽന്നും കൊറച്ച് ദൂരെയ പോയത് അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ ശദ്ദിക്കത്തിില്ല എനിക്ക് അങ്ങനെ എവിടെ വേണമെങ്കിലും പോകാം അങ്ങനെ തലച്ചൊരു ഒന്നള്ള ആളല്ല ഞാൻ പക്ഷെ ഇത് അങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് ഇതായിപ്പ ശരിയടി വിളിക്കാം
ആഹ ശരി ശരി